കേൾക്ക്‌ണില്ലേ
ഹലോ ആഹ് ആഹ്
ആഹ് ആഹ് പറയ് ആഹ് എന്തെക്കെ സുഖല്ലേ
ഓഹ് സുഖാണ്
ആഹ് ഫുഡൊക്കെ കയ്ക്കാനായോ ഹലോ
കൈക്കാനായ ഒമ്പതരെക്കാവണം ഞങ്ങള് കഴിക്കുമ്പോത്തിനെയ്
ആഹ് ആഹ് ആഹ്
ഉം
പിന്നെന്തെക്കേം നേർത്തേ ഇമ്മീപ്പൊക്കെ ചെലപ്പോ നേർത്തെ കഴിക്കും ഞങ്ങള് കൊർച്ച് വൈകും ഓൽക്കൊക്കെ മര്ന്നൊക്കെ കുടിക്കാള്ളതല്ലേ
ആഹ് ആഹ് ആ ഹ് അപ്പ നേര്ത്തെ കഴിക്കൂലേ
ആഹ്
ആഹ്
പിന്നെന്തെക്കെയാ
എവ് എവ്ടെ മക്കൾസൊക്കെവ്ടെ
ഇവടെണ്ട് ഒരാള് തറവാട്ട്ക്ക് പോയതാ അവടെ കുട്ട്യാളൊക്കെണ്ട്പ്പോ ഓലെ കൂടെ കളിക്കാ
ആഹ്
പിന്നെ കുട്ടി ഉറങ്ങിയോ?
ഇല്ല ഒനോ ഉറങ്ങന്നുല്ല ടൈം എടുകും റങ്ങാൻ.
അ അ വെക്കേഷനായിട്ട് എവിടെങ്കിലും പോയോ?
ഞാ ഞങ്ങള് ടൂറ്. പോവാന് ഉദ്ദേശിക്കുണ്ട് മൈസൂർക്ക് പോവണം.
ആഹ്
ഉം ഫാമിലിയുടെ ആയിട്ടേ പോവാൻ ആ ആ ആ് ഞങ്ങവിടെ ഹസ്ബൻഡിന്റെ എല്ലാരും എല്ല ഞങ്ങൾ ഇവിടെ പേര വീട്ടുകാർ മാത്രമായിട്ട് ഒന്ന്. പോയി വരാനില്ലയില് നാത്തൂമാരും മക്കൾസും മാത്രം.
ബസ്സിനുള്ള ആളൊക്കെ ഉണ്ടാവോ?
ഏ ഏ ഇല്ല ഞങ്ങളിവിടെ എല്ലാവരും കൂടി ഇല്ല ഞങ്ങൾ ഞങ്ങളെ ഫാമിലി മാത്രമായിട്ടേ.
കാറിൽല്ലേ.
ആ അല്ലോ ചെറിയ ട്രാവലറൊക്കെ വിളിച്ചാണ്ട് ഞങ്ങൾ. രണ്ട് നാതൂമാരുണ്ട്പ്പൊ രണ്ട് നാതൂമാര ഓലെ മക്കളും ഒ പ്പന്നും പിന്നെ ഞങ്ങൾ ആ പിന്നെ ഞങ്ങള ഇവി ആ അപ്പൊ ഞങ്ങളവിടുതെ വീട്ടുകാരും അപ്പൊ അങ്ങനെ പോകണംന്നുള്ള പ്ലാനിങ് ഉണ്ട് ഇതിനോന്നും ആയി മൊന്നല്ല ഉം അ മയ്സൂരൊക്കെ ഭയങ്കര ഇപ്പ ചൂടാണ്പ്പോ പിന്നെങ്ങനെ അയിനി ഇങ്ങനെ ഇതായി നികാ.
ആഹ് ആണ് മൈസൂര് ചൂട് തന്നെയാണ് ഈ ചൂടത്ത് പോവാൻ പറ്റി പറ്റിയത് മൂന്നാറ് ഊട്ടി അങ്ങനെയൊക്കെ കോ ടെ ക്കനാലൊക്കെ.
മൈസൂരിനത്ര കാണാനില്ലേ വേറെ എവിടെയും ഇല്ല മൈസൂര് കുറേ അത്യാവശ്യം കാണാണ്ടല്ലോ.
മൂന്നാർ മൈസൂർ എന്താ ഉള്ളത് മൂന്നാർ പോയിക്കൂടെ. മൂന്നാറ് പോയാ പ്രകൃതിയൊക്കെ ആസ്വദിക്കാ.
ഏഹ് മൈസൂർ എന്നാ കാണാൻ ഇളത്.
ആഹ് അത് സൂ
ആഹ് സു ഉണ്ട് സുൽത്താൻ പാലസ് ഉണ്ട് ആഹ്. പിനിം കുറെ എരിയകൾ ഉണ്ടല്ലോ അവിടെ അത് മാത്ര
അത് നമ്മളീ ചെറിയ കുട്ടികളൊക്കെറ്റു പോകുമ്പോ ബുദ്ധിമുട്ടാ മൈസ്
ഏ ഞങ്ങൾക്ക്ന്നാ അങ്ങനത്തെ എൻജോയ്മെന്റ് വാണ്ടത്.
അ ഹ്.
ഞങ്ങൾക്ക് അങ്ങനത്തതൊക്കെ എല്ലാർക്കും കൂടി വഴിബ്അഠിച്ചാണ്ട് അങ്ങനത്തതൊക്കെ താല്പര്യം.
ആഹ് ആഹ്. എനിക്ക് ഫുള്ള് ഈ പ്രകൃതി ചൂട് എനിക്ക് പറ്റൂല്ല അത് അലർജി.
ഏ. ആദ്യണ്ട് അലറജി.
അലർജി അങ്ങനെയല്ല ചൂട് ഒരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും ജലദോഷവും.
ഏ.
അങ്ങനെയൊക്കെ പിന്നെ മഴക്കാലത്ത് എത്ര എവിടെയും പോവും. വേനാൽക്കാലത്ത് കയ്യൂല.
ആഹ് ആഹ് ആഹ്.
പിന്നെ.
തുപോലെ എല്ലോടത്തക്കും പോവലുണ്ട് ട്ടോ.
അഹ്
ഉം അതേപോലെ തന്നെ പക്ഷെ എന്തായി കൊറേ. ഏഹ് അതികും ഞാ വട്ത്ത പോലെ ഇങ്ങ ലോങ് അങ്ങനെ കൊറേ പോയിട്ടൊന്നുല്ല.
ആഹ്.
അപ്പം മക്കളൊന്ന് വെച്ച് ലോങ്ങൊക്കെ പോണത് നടക്. കുളിയപ്പം പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കും മാണ്ടേ പിന്നെ ഓല് ആ മ- ക്കളസിന് അത്യാവശ്യമാണല്ലോ ഫുഡും കാര്യങ്ങളൊക്കെ
അഹ് അഹ്
ഉം
വൺ ഡേ ട്രിപ്പ് ആണെങ്കിലു നമക്ക് കൊണ്ടോവാന് കണ്ടമാനം സാധനങ്ങള് ഇണ്ടാവും.
ആഹ് ഡ്രസ്സെന്നെ ഇണ്ടാവും ഇഷ്ടംമാതിരി കുട്ട്യേളി ല്ല കുട്ടി ആൾക്കാരും കൂടി ആകുമ്പളെ.
ഔടെ നിക്കൂലെ ഇങ്ങള്.
ആഹ് ഞങ്ങള് വൺ ഡേ സ്റ്റേ ചെയ്യെണ ന്നൊക്കേണ് വിചാരി- ന്നത് ഒന്നു ആയിട്ടില്ല അ എല്ലാർക്കും കൂടി ഒത്തു വര്ണം.
കണ്ടല്ലോ
ആഹ് പഷെ സ്കൂളൊറ്ക്ക്ണ്ന്ന്ല്ല അവിടെ ഒന്നാമ ഭയങ്കര ചൂടായിട്ട് എല്ലാരു ഇങ്ങനെ. ആ തിലിങ്ങ് നിക്ക ഉം
ട്ടിവേറെ വൈക്കൊക്കെ നോ-
ഔടൊക്കെ എല്ലാർക്കു താല് താല്പര്യംല്ലാഞ്ഞിറ്റല്ല കൊറേക്കെ ആ സ്ഥലത്ത്ക്ക് പോയാണ്ട്. ഇപ്പ ഞമ്മള്ണ്ടല്ലോ പോയാണ്ട് കൊറേ നേരം ഇതായി നിക്ക്ണ് ആഹ് അപ്പൊ ആർക്കും അങ്ങനെ വല്യ താൽ- പെരല്ല അങ്ങട്ടൊക്കെല്ലാർക്കും
ക്കെ കാണൽ
ആ പിന്നെ കുട്ട്യേൾക്കൊരു എൻജോയ്മെന്റ് വേണം. ഇതൊക്കെ കാണുമ്പളേ ഉം. അപ്പൊ ഒൽക്കൊ ഞമ്മള് ഓലെ താല്പര്യം കൂടിങ്ങട്ട് നോക്ക്ണ് ഇണ്ട് ഞമ്മള് മാത്രം നോക്കീട്ട് കാര്യ ഇല്ലല്ലോ ആഹ് അപ്പോ ഓല്ത് നോക്കീട്ട്
ഇന്നെ ഏഹ്
അങ്ങനൊക്കേണ് വിചാരിക്ക്ണത്. പോവണം ഇൻശാ അല്ലാഹ് ആഹ് ഒന്നു ആയിട്ടില്ല അങ്ങനെ പറഞ് നിക്ക്ണ്ട്.
ആഹ് അഹ്
ഉം ഇങ്ങളൊട്ക്കേ പ്ലാൻ ചെയ്യുണ്ടോ പോവാന്.
ഞങ്ങള് പോണ്ല്ല. ഇപയിന് പറ്റ്യ സാഹചര്യല്ല
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ
വേന്ത കുട്ടികളെ പരിപാടികളൊക്കെ എങ്ങനെണ്ടായിനി പ്രോഗ്രാമുകളൊക്കെ
പ്രോഗ്രാമൊക്കെ സൂപ്പറായിട്ട് നട്ന്നു. ആനുവൽ ഡേന്റെല്ലേ
ആഹ്
പരിപാടി ഇവൽത് തൊടങ്ങിയ തന്നെ വൈകുന്നേരാണ് ഞങ്ങള് ഓന്റ പ് പരിപാടി കഴിഞ് രണ്ട് പരിപാട്യാെക്കെ കഴിഞ്ഞേന്റേഷം പോന്ന്ക്ക്ണ് ചെറിയ. കുട്ടിള്ളതോണ്ട് വല്ലാതെ അവിടെ നിക്കാൻ പറ്റീട്ടില്ല.
ആഹ് ആഹ് ആഹ്
അങ്ങനൊക്കായിട്ട് വേം പോന്ന്ക്ക്ണ് അത് രണ്ട് ദിവസാണ് ഫസ്റ്റ് കെജിൻ്റെതും ഒന്നാമത്തെ ദിവസം കെജിൻ്റെതും. രണ്ടാമത്തെ ദിവസം എൽപ്പിൻ്റെതും ഏനി.
ഏഹ്.
അങ്ങനെ പിന്നെ അയിന് മാത്രം കെ ജി കുട്ടിയാള്ത് പ്പ അയിന് മാത്രം ണ്ടാവൂലല്ലോ.
ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങള് ഇവടൊക്കർഞാല് എൽ ഇപ്പ സ്കൂൾ ഏരിയ എൽ കെ ജി മുതലേ സ്കൂൾ ഏരിയ ആയോണ്ടോ. ക്കൊപ്പളാ ണ്ടാവൽ എൽ കെ ജിം യു കെ ജിം ഒക്കെ ഒപ്പളാ ണ്ടാവല് ന്ന് ടൈ പത്ത കയ്യുമ്പോത്തിനെന്നെ രണ്ടരേ മൂന്നണിയൊക്കെ ക്ഷെ നല്ല രസട്ട പരിപാടിയൾ ചെറിയ കുട്ട്യാള പർഞ്ഞിട്ട് കാര്യല്ല.
ഇവടെ ആയു ഇവടെ അങ്ങനെ ആയിട്ട് കുട്ട്യളൊക്കെ ഓരോര്ത്തരെ പ്രോഗ്രാം ആവുമ്പോക്കിന് ഓല് ഒറങ്ങി പോവും ആ മേക്കപ്പൊക്കെ പൊർത്ത്ന്ന് ആളെ കൊണ്ടന്ന്കാണ്ടാണ് ചെയ്യിക്കണത്. പൈസ കൊട്ത്തിട്ട് അപ്പൊ അങ്ങനെ ഒർങ്ങി കഴിഞ്ഞ കൊല്ലം തന്നെ പരിപാടി ഒക്കെ കൊറേ കുട്ട്യള്ത് കൊളായിട്ട് ഇപ്രാവശ്യം ആഹ് പന്ത്രണ്ട് മണി ആയപ്പൊക്കിന് പന്ത്രണ്ട് മണി ഒരു മണി ആ ടൈം ആകുമ്പോക്കന് കയ്യ കയ്യണ കോല്ത്തിലാക്കികാണ്ടെനു
ഏഹ്
ഷെയ് ഷെഡ്യൂൾ ണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ്
ഇവടെ അയിന് മേക്കപ്സുകൾ കൊറേക്കെ ഇം അം മ്മ മാ അമ്മമാരന്നെ ചെയ്യ്ന്നത് ഞാനെ ചെറു ചെറ്യേ പരിപാടികക്കൊക്കെ വല്യ വെ മുന്തിയേനക്കെണ് പൊർത്ത്ന്ന് ആൾക്കാരെ കൊണ്ടര്ണത്. ഉം വാക്കില്ല ഉം വാക്കില്ലേനൊക്കെ ചെറി ചെറിയേ പ്രോഗ്രാമുകളൊക്കെ ഇമ്മമാരന്നെ ഒന്ന് ടച്ചപ്പെയ്താക്ക പിന്നെ അതേപോലെ തന്നെ കുട്ട്യാൾ ഒർങ്ങു ട്ടോ ന്നട്ട് നല്ല രസ കുട്ട്യളൊക്കെ വ്ള്ച്ചോണ്ത്തിയാണ്ട് സ്റ്റേജ്മെ കൊ നിർത്തും ഓര് പഠിച്ച സ്റ്റെപ് ഒന്നുല്ല അപ്പം കൾച്ചല് ഓർ ക്ക് തൂങ്ങിയാണ്ടേ ഓലെ പർഞ്ഞ്ട്ടും കാര്യല്ല അങ്ങനെ ങ്ങനെ എന്തക്കൊക്കെ കളിയാണ് അറിയ
ആഹ്
ആഹ് ന്നാലും കൊറെക്കെ പ്പിച്ചു കളിക്കും പറ്യ.
ആഹ്
ആഹ് നല്ല രസ കാണാ നല്ല രസാ
ആഹ്
പരിപാടികളൊക്കെ ഓരോര്ത്തരെ പാട്ടൊന്നു കേക്കുമ്പോ ഞമ്മക്കെന്നെ ചാടാൻ തോന്നും.
അഹന്നെ
ആഹ്
കുട്ട്യാളത് ആവുമ്പോ ഓല് നാല് ചാട്ടം സ്റ്റെപ്പ് എട്ത്തില്ലെങ്കിലും അങ്ങട്ടും ങ്ങ ട്ടും ചാടിയാ തന്നെ ഓൽത് കളിയായി.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അപ്പ തന്നെ ന്നെ നല്ല രസാല്ലേ ഓലെ പാട്ടേക്കു ഞമ്മക്ക് ചാടാ തോന്നും പറ്യ.
ആഹ്
ഉം
പിന്നെ എന്താ പറയാ.
വേറെന്താ അങ്ങനെ
അല്ല വീട്ട്ല് എല്ലാർക്കും സുഖല്ലേ?
എല്ലാർക്കും സുഖ അങ്ങനെ ങ്ങനെ പോവ്ണ്ട് എല്ലാരും. ഒരോ ചൂടു ആണ് പൊർത്ക്ക് എർങ്ങാൻ വയ്യ ഓരോ മൂല ക്കളെല്ലാരും കെടക്കണ് നീച്ച്ണ് പോകണ് ദിവസം അങ്ങനെ ഓരോ ദിവസം കയ്യണ്
ആഹ് ഒരു മഴ പെയ്ത് കിട്ട്യാ സമാധാനം
പക്ഷെ മഴ പെയ്താലും കൊറ സമാധാനണ്ട് വിചാരിക്കണ് പക്ഷെ ചെൽപ്പോ ചൂടൊക്കെണ്ട് ഏറുവല്ലോ മഴപെയ്താലും
അം
ഉം ചേച്ചല് അങ്ങനെണ്ട്റ മഴപെയ്താലൊക്കെ ചൂട്
ആഹ് ചെലോട്ത്ത് പർഞ്ഞേക്കാ കെൻറ്റിലെവെള്ളൊക്കെ പോവൂനൊക്കെ
ഇവിടെ ഞങ്ങള് തോ ഞങ്ങള് പെര്ൻ്റെ ബേക്ക് തന്നെ തോടാ തോടൊക്കെ വറ്റിനെ ക്ഷെ കെൻറ്റ്തവെള്ള ഇത്രോ കാലായിട്ടും വറ്റിട്ടില്ല ട്ടൊ അടിഭാഗത്തിയാലും വറ്റി അങ്ങനെങ്ങ കുടുങ്ങേല്ല ഇത്രോംകാലായിട്ടും ഉം അങ്ങനെ കൊറെയൊക്കെ ഒപ്പിച്ചണ്ട് പോവും
ക്കെ വറ്റിപ്പോവും
ഏഹ്
ന്റെ കുടിവെള്ളം വേറെ കൊണ്ടർല
ഏഹ് ഇങ്ങക്ക്‌ വെള്ളണ്ടോ
ഞങ്ങക്ക് ഇവിടെ ഇന്റെ കെട്ടിചോട്ത്ത് വെള്ളണ്ട്
ഏഹ്
തോടും പൊയിം കോളോം ക്കെണ്ട് അയിലിപ്പ തോട് എന്നാ ചെറിയൊരു തോടാണ് അധികം വീതില്ലാത്ത ചെറിയതോട് അത് വറ്റിക്കണ് പ്പോ
ഏഹ് ഞങ്ങൾത്വ്ടെ ചെറിയ തൊടാ നമ്മക്ക് തിരുമ്പി കുളിക്കാൻ പറ്റിയ ചെറിയൊരു കു കുഞ്ഞിത്തോട ന്നാലും ഉപകാരാട്ടോ
ആ അയിലിപ്പൊ വെള്ളല്ലട്ടോ ഇവിടത്തേൽപ്പോ വെള്ളല്ല
ഏഹ് ഞങ്ങൾതും വെള്ളംവറ്റ്ണെ ഇനിപ്പം വെള്ളം വെരുമ്പോ കൊർച്ചൊക്കെ കിട്ടും ടൈമ്കിട്ടും
ആഹ്
തോടൊക്കെ ഞങ്ങള് വറ്റുമോത്തിനേക്ക്‌ വൃത്തിയാക്കി വെക്കും അപ്പൊ നല്ലതില് വെരും. അപ്പ നല്ല വെള്ളായിവെരും
ആഹ് ആഹ് ആ അങ്ങനെന്നെ വെടിം ഇവിടെ സ്ഥിരായിട്ട് തോട്ടില് പോണൊരുണ്ട് എ ത്ര വെള്ളം വീട്ടിലുള്ളണ്ടെ ങ്കിലും ഓല് ഇവിടെ അങ്ങൻത്തെ രണ്ട് മൂന്ന് ആൾക്കാര്ണ്ട് തോട്ടു പോയി കുളിചുനൊരു എന്നാലേ ഓൽക്കൊരു ആശ്വാസാവൂ ഞാന് പിന്നെ ഇപ്പൊ ഒന്നുരണ്ടുകൊല്ലായി ഇപ്പെ തൊട്ടു പോയിട്ട് വൈറ്റിലുണ്ടാവുന്ന മുൻപ് ട്ടിണ്ടാവലും ഒക്കെ ആയിട്ടു ഇപ്പൊ കൊറേ ആയി തോട്ട്പോയി ഇഞ്ഞിപോണം ഓളികൊണ്ട് ഓടൊക്കെന്ന് കാണിച്ചൊടുക്കണം. ഉം പിന്നെന്തെ എപ്പളെഞ്ഞി ഫുഡഴിക്ക ഒമ്പണിക്കോ
ഒമ്പേരകാവും
ഉം എല്ലാരുഒരുമിച്ച
ആഹ് ആഹ്
ആഹ് ആണുങ്ങളൊക്കെ വന്നിട്ടാവൂലേ
ആ യേ യേ ഇപ്പവരാൻ കാത്ത്ക്കൊള്ളൂ ചെൽപ ഞങ്ങള ഇമ്മിഞാനും തിന്നും ഏ ഏ ഓലൊക്കെ പരക് രാത്രിയൊകെവെര
ആഹ് ആഹ് ആഹ് ജോലിയാ
അല്ല ഒല് പൊർ ച്ചക്കെമ്മാരാ വല്ല്യ വല്ല്യ ആൾക്കാര അപ്പൊ പൊർത്തൊക്കെപോയി ഓല് ചെ ക്കമാരൊക്കെ കൂടെ പോയി കറങ്ങിയോഡോ ക്കെ വരുന്നിട്ടൊക്കെ.
വരും ആആ അപ്പോലൊന്നും കാത്തിക്കാൻ പറ്റൂലല്ലേ.
ആയിക്കോട്ടെ.
ന്നാ ശെരി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ ആഹ് ആഹ്